ഹലോ
ഹാലോ...
ഹലോ.....
ചാവോ..
ആഹ അതെ അതെ അതെ
ആ പറഞ്ഞോ ഹലോ സുഖായിട്ടിരിക്കുന്നു സുഖ സുഖായിട്ടിരിക്കുന്നു അവിടോ
ഉം ഉ ഉ സുധാ
ആഹ ഊണകെ കഴഞ്ഞ
ഇല്ല ഇല്ല കഴിഞ്ഞില്ല ഈ ഇടക്കിടയ്ക്ക് വെയിലും മഴയും മാറി അ മാറി വരന്നത ഉണ്ട് തുണി കുറച്ച് എടുത്ത് എടുത്ത് ഉണങ്ങാൻ വേണ്ടി വെളിയിൽ കൊണ്ടിടും ആഹ മഴ വരുമ്പോ വീണ്ടും ഭാര്യാക്കുന്ന ഞാനും മഴയ തുണികളായിട്ട് അങ്ങോട്ട ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കും
ഇവിടെ അത് തന്നെ ഇവിടെ പിന്നെ തുണി രണ്ടു ദിവസം വെയിലുള്ളൊണ്ട് എല്ലാം ഉണങ്ങി ഇപ്പൊ മൂടിട്ടിരിക്കുന്നു ഞാൻ കോളേജിൽ പോക നേര ഉച്ചകുത്തി മഴ ആയിരിക്കും
പിള്ളേർക്ക് എല്ലാ ദിവസവും ജീൻസ് പാന്റ് അങ്ങനെ എപ്പോഴും അതൊക്കെ ഇടുന്നത കൊണ്ട് ഉണങ്ങാൻ പാട്
ആ ഞാനൊക്കെയണ കോളേജിൽ ചലവില്ല നനഞ്ഞു ഒലിച്ചു കോഴിയപ്പോ ഇങ്ങനെ നിക്കും
ആഹ അത അങ്ങനെന്നെ
അവർന്നേരം എല്ലും പിന്നെ ശരിക്കട്ടും ഇട്ടിട്ടുണ്ട്
എങ്ങനെ കോളേജ് ബസിലാണ് പോണ
ആ നമ ബസുണ്ട് ഇപ്പൊ മറ്റേ കെ എസ് ആർ ടി സി സൗജന്യനല്ലേ എന്ത വിഷമില്ല
അപ്പൊ കോളേജ് ബസ് ഇല്ലേ
ഉ കോളേജ് ബസ്സ ഇല്ല നമ്മള കോളേജിന് ബസ്സില്ല ആണ്ട് കെ എസ് ആർ ടി സി
ഉം അതേല്ലേ ഫ്രീ ആയിട്ട് കറങ്ങിട്ടൊക്കെ വരാല്ലോ
അല്ല ഇഷ്ടൊള്ള സമയത്ത് വീട്ടി കേയറിയ മതി നേരത്തക്കെയായിരുന്ന എവടെ നേരത്തെ ഒക്കെ ആയിരുന്നേ എവിടേലും പോണേല് അച്ഛന്റേം അമ്മേടേം കാല് പിടിക്കണം പൈസക്ക് ഇതാവുമ്പോ ഇപ്പൊ കാലും പിടിക്കണ്ട കയ്യും പിടിക്കണ്ട ഇഷ്ടുള്ള എവിടാന്ന് വച്ച പ്പോ അത്
ചോദിക്കാവല്ലോ പറയാലോ നിങ്ങൾക്കുമത് ഏഹ് ഹലോ
ഊം മ് എവിടെേലും പോണെങ്കിൽ പോണെന്നുള്ള ആകെ ചെലവ് മാത്രം മതി
അതെ. ഫുഡ് കഴിക്കാനുള്ള ചെലവ് മാത്രേ ഉള്ളു.
നോക്കിയാ മതി
ബസ് കൂലി എല്ലാം ഫ്രീയാ
എനിക്കിന്നലെ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപരെ എനിക്ക് ഇന്നലെ ലാഭായി
ആഹ് വലിയ ഹ അതെ ഞങ്ങക്ക് ഇവിടുന്ന് ആഹ് അ അടൂര് വരെ എനിക്ക് തോന്നുന്നു ഫാസ്റ്റിന് മുപ്പത്തിയോമ്പതാ അപ്പം ഓഡിനറിക്കെത്രാന്ന് എനിക്കറിയത്തില്ല
അല്ലെ ജോലിക്കൊക്കെ പോണവർക്കൊക്കെ ലാഭല്ലേ
അതെ അതെ അതാണ് ലാഭോ ലാഭോ നല്ല ലാഭ്വാണ് പഷെ ജോലിക്കോന്നവർക്ക് വേറെന്തോ പ്രശ്നോന്നറിയോ ഇവരിതി ക്കെ ഇതിന് വേണ്ടി നോ രിക്കണം അതാ പ്രശ്നം ഇതങ്ങാണം ഇല്ലെങ്കി ഉം
വലിയ കൊഴപ്പം ഇല്ലാതെ കിട്ടുന്നുണ്ട് ബസ്
ഞങ്ങൾക്കണേ രാവിലെ കോളേജി പോവാൻ നിന്ന അങ്ങനെ ആണെങ്കി ഞാൻ ചെന്ന്
ആ
ഇവിടെ ചെന്ന് നമ്മളന്ന് പറഞ്ഞ ഞാൻ പത്തംതിട്ട ജില്ലയാ പക്ഷേ മ്മള് ബസ് കേറണമെങ്കി ആലപ്പുഴ ജില്ലേ അപ്പോള എൻ്റെ ഒരു പാലം കയറി ഇറങ്ങിയ പത്തനംതിട്ട ഒരുല പാലം അങ്ങോട്ട് കേയറി ഇറങ്ങിയ ആലപ്പുഴ ജില്ലയ അപ്പൊ നമ്മള് ചെങ്ങന്നൂരന്ന് എന്ന പറഞ്ഞ സ്ഥലത്ത് പോയി അല്ല ന ഞൻ ഇന്നലെ എൻ്റെ നമുക്ക് ഇവിടുന്ന് ബസുണ്ട് ഡയറക്റ്റ് ചെങ്ങന്നൂർക്ക് എറങ്ങാ അത് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ ഞാനും വരുന്നെന്ന് പറഞ്ഞ നോക്കി ഇന്ന് അവിടെ കുറ അവിടെ നമ്മളൊരു ഒൻ ഒൻപത് മണിയക്കി ചെന്ന് ചെന്ന് ബ നോക്ക് എന്നിട്ട് നോ ട്ടതും പ്രിയദർശിനി വരുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഒരു അന്നേരം ബസേ കേറി ഒറ്റ പോ
ഇങ്ങ തിരുവനന്തപുരത്താണാ ഞാൻ തിരുവനന്തപുരത്താണ്
ബസൊക്കെ കേറിയാൽ നമ്മുക്ക് അടൂരി തിരുവനന്തപുരം ബസ് എല്ലാം അടൂര് വന്നിട്ടില്ലേവരുന്നെ നമ്മള് കയറി ചെന്ന് കഴിഞ്ഞ നമ്മടത്തെ സാറ് ഞാൻ നിക്കുന്നു എന്താ ഇത്ര ലേറ്റായ നമ്മള് പറഞ്ഞു സാർ പ്രിയദർശിനി ചതിച്ചു അത്കൊണ്ട് ബ
ആലപ്പുഴയാണോ വീട്?
അല്ലല്ല ഞാൻ പത്തനംതിട്ട
ഓ ഓ ഓ ഞാൻ ആലപ്പുഴ വന്നിട്ടുണ്ട് കലവൂർ പിതാവിന്റെ കൃപാസന
ആ കൃവാസന ആ ഞങ്ങളും പോവാറുണ്ട് അടെ
ആ ഞാ അവിടെ വന്നിട്ടുണ്ട്
ഞങ്ങളെ അമ്മൂമ്മ അവിടെ ഉടമ്പൊടി എടുത്തിട്ടുണ്ട്
ഞാൻ എടുത്തിട്ടുണ്ട്
ആ
നേരത്തക്കെ സ്ഥിരയിട്ട് എല്ലാ മാസവും വന്നോണ്ടിരുന്ന ഇപ്പൊ പിന്നെ കൊറച്ചു മാസം കൊണ്ട്
ഉം ആ ആ
ഉം
ഇവിടെ അമ്മ എല്ലാ മാസവും പോകും അല്ലല്ല അല്ലല്ലല്ല ഞങ്ങള് പത്തനതി ആറാട്ടാ ആറാട്ട് കാരണം എനിക്ക് തോന്ന് ആലപ്പുഴ ജില്ലയുടെ തൊടക്കംആന്നോ ഇത് അവസാനംആന്നോ എനിയ്ക്ക് അറിയത്തില്ല എനിക്കുതോന്ന് അവസാനമോ തൊടക്കമോ എതാണ്ട അവിടെന്ന് ആയതുകൊണ്ട് നമ്മള് പത്തതിട്ടയെടെ തൊടക്കങ്ങാണ്ട എന്നിട്ട് എനിക്ക് തോന്ന് ആലപ്പുഴയുടെ അവസാ- സാനമാണന്ന് എന്തോ ഒര് അവസാനം അല്ലല്ല ഞങ്ങള് ബസ്- ച്ചില്ലേ ഇവിടെന്ന് നമ്മള് ചെങ്ങന്നൂ ചെല്ലാങ്കി- ആലപ്പുഴ ബസ് ആലപ്പുഴ ബസ്സ്ഒണ്ട് അതെ കേറിയ നമ്മക്ക് കൃപാസനം ബസുംഒണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് കൃപാസനത്തിന്റെ ഫ്രണ്ടിലാ
നമ്മ ഞങ്ങള് ഇവിടെന്ന് തലേ ദിവസം രാത്രി ട്രെയിൻ ബുക്ക് ചെയ്ത് രാത്രി തിരിച്ചാ രാവിലെ അവിടെ എത്തും
ഞങ്ങള് പോകും പിന്നെ എല്ലാ മാസവും കൂട്ടത്തിൽ എന്നെ കൊണ്ടു പോവും പക്ഷെ നാൻ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളി അവിടെ ഒരു കൈക്കള ഉണ്ടല്ലോ
ആ
ഒര് ആന്റി ഒക്കെ നടത്തുന്ന പപ്പടം ഒരു വൻപയർ തോരനും അച്ചാറും അങ്ങോട്ട് വലിച്ചോണ്ടങ്ങ് പോകും
ഹ് ഹും കഴിക്കാൻ
ഇയ്യോ എപ്പോ കൃപാസന സനത്തിൽ പോയാ ലും എനിക്ക് കഞ്ഞി കുടിക്കാതെ വരാൻ ഒക്കൂല്ല എനിക്ക് എന്ന് വെച്ചാ കഞ്ഞിയെന്ന് പറഞ്ഞ ഭ്രാന്താ എന്റെ പൊന്നോ എന്തോ ടേസ്റ്റ് ആ കഞ്ഞിയും പയറും അ ച്ചാറും പപ്പടം കൂടെ
കഴിച്ചിട്ടില്ലേ ഏട്ടൻ അവിടന്ന്
അവിടുന്ന് അതാ പറഞ്ഞേ എല്ലാ മാസം പോവുമ്പോ ഇതാ എന്റെ പരിപാടി
ആ ആ അല്ല ഞാൻ അവിടന്ന് കഴിച്ചിട്ടില്ല അത് എവിടെയാണിരിക്കണത്?
അത് നമ്മൾ ഇറങ്ങി വരുമ്പോഴേ നമ്മള് കൃവാസന ഇറങ്ങി വരുമ്പോഴേ ഏ എന്താ വലതുസൈ സൈഡിൽ ഒരു ചെറിയ കട. ഒരു പെട്ടിക്കട അതിന് തൊട്ടപ്പുറത്തി കഞ്ഞിക്കടയാ.
ഞങ്ങ അവിടത്തെ ഒരു ഹോട്ടൽ ഇല്ലേ ഒരു വലിയ ഹോട്ട
ആ ആ ഹോട്ടലാ അതിന്റെ
ആ ഹോട്ടലിന്റെ ഫ്രണ്ടില് കുറച്ച് ആ ഇത് ഫുഡ് കൊടുക്കണ സ്ഥലം ഉണ്ടല്ലോ?
ആ ഇത്ങ്ങോ ഇച്ചിരി അങ്ങോട്ട് പോണം ഓപ്പോസിറ്റ് പോണം. അവിടുണ്ട്. നാല്പത് രൂപയാ ഒരു കഞ്ഞിക്ക് പക്ഷെ അത് നല്ല നല്ല ടേസ്റ്റ്. ച്ച് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ്. ഞാൻ എപ്പഴും ഇവിടെ അമ്മയോട് പറയും അമ്മ ആ. കഞ്ഞിയും പയറും കൂടി ഉണ്ടാക്കിത്തരാൻ.
ഹ ഹ ഹ
അയാള് എന്താ ചെയ്യണന്ന് അറിയാവോ, കുക്കറിനകത്ത് കൊറച്ച് കഞ്ഞിയും കുറച്ച് ചെറുപയറു തോരനും ഇട്ട് അടിച്ച് ഇങ്ങ് തരും. അരപപ്പടം ഒണ്ട് പോയി പൊള്ളിച്ച് തിന്നാം. കാരണം ഈ ഗ്യാസ് ഉള്ളതുകൊണ്ട് വൻപയറ്. എടുക്കൂല.
ഓ ഓ
പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അമ്മ ഇപ്പൊ നമ്മളുടെ ഇപ്പം മൂത്ത ആളൊക്കെ വല്ലപ്പോഴും വീട്ടിൽ വരുന്നത് അപ്പൊ. നമ്മള് ഇങ്ങനെ പറയുമ്പോ. മേടിക്കും. നമ്മളാ കഞ്ഞി വെയ്ക്കുന്നതിനകത്ത് ആ അപ്പൊ നമ്മള്. കഞ്ഞി കഞ്ഞി ഇപ്പം. കഞ്ഞി വെക്കൂല. നമ്മള് എന്തെടുക്കും ചോറിന വെക്കുന്നതിനകത്തൊന്ന് നിന്ന് രണ്ടു മൂന്ന് തവി ഇങ്ങ് കോരി വെക്കും.
ആ
കോരി വെച്ചിട്ട്. കഞ്ഞി അവര് അവര് ഊറ്റ റ്റുല്ലോ വെള്ള ഉറ്റല്ല അതിന് മുമ്പ് നമ്മള് കൊറച്ച അടിച്ചു മാറ്റി വെക്കും. അടിച്ചട്ടിയച്ച നമ്മള് പിന്നെ ഈ പയറും പപ്പടം കൂട്ടി തിന്നു.
ഉം ഐഡിയ കൊള്ളാം.
അല്ലേലും ഈ ഊറ്റി. കഴിയുമ്പോഴേ എടുത്തോണ്ട് കഞ്ഞിവെള്ളം കൊണ്ട് അങ്ങ് കളയും.
കളയുവോ ഉം ഉം
ചെിലപ്പോ തല കഴുകാൻ എടുത്തുണ്ട് പോ ഉം
ഇനി പോ്പ ട്രൈ ചെയ്യ
ആഹ
ഉം
പിന്നെ ആ വല്യ കടയിലെ സമോസന്നല്ലേ ട്ടോ രാവിലെ ചെല്ലുമ്പോ സമൂസ ഏത്
ആ ആ ഓ അത് ആ് അത് കഴിച്ചിട്ടണ്ട് വെളുപ്പില
ഏ രാവിലെ അടുത്ത് അവിടെ ഇങ്ങനെ സമോസ വെക്കും അയ്യോ ആ സമോസ ഒരുരെ രക്ഷയില്ലാത്ത
ആ അത കൊള്ളാം അത് കഴിച്ചിട്ടുണ്ട്
ആഹ
പിന്നെനമ്മൾ പറയണ സമയം അങ്ങോട്ട് പോകുമ്പോ തന്നെ ഇങ്ങോട്ടുള്ള ട്രെയിനും കൂടെ ബുക്ക് ചെയ്തിട്ടാണ് പോണത അങ്ങോട്ട് വരണത് അപ്പൊ അതിന് വേണ്ടി ഓരോടോ ഇങ്ങനെ പെട്ടന്ന് നിക്കാ അതെ അവിടെന്ന് പെട്ടന്ന് കഴിയണത് നേരത്തെ ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ആഹ ആ ഒരിതിന് നല്ലതാണ്
മറ്റേ ഈ ഉടമ്പടി ക്ലാസ് ഒക്കെ ഉള്ളപ്പോ എങ്ങനാ ആ രാവിലത്തെ ക്ലാസ്ില് കേയറല്ലേ
ഓ ഞങ്ങള്ൾ രാവിലെ ഏഴരയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിന് നമുക്ക് രാവിലെ എത്തും ചിലപ്പോ മൂന്ന് നാാല മണി
ആഹ ഹഹ ആഹ
ടോക്കൺ കൊടുക്കുമല്ലോ അത് ഇത്തതിൽ ഞങ്ങൾ കയറി ആ ഒരു അമ്പതിനകത്തൊക്കെ എന്തായാലും അമ്പത് മുപ്പതിനകത്തൊക്കെ മിക്കവറൊക്കെ ടോക്കൺ കിട്ടും
ഓഹ
ഉം അപ്പൊ ഉച്ചയ്ക്ക് ശേഷ രണ്ട മണിക്ക് എന്തോ അവിടുന്ന് പ്ലെയിൻ ഉണ്ട്ട്രെയിൻ ഉണ്ട് രണ്ട് മൂന്ന മണിക്ക് അങ്ങനെയൊക്കെ അപ്പൊ കറക്റ്റ് ആയിട്ട് ആ നമുക്ക് അവിടെന്ന് ബസ്സ് കയറി ആലപ്പുഴ വരെ റെയിൽവേ സ്റ്റേഷൻ വരെ വരണമല്ലോ കൊറച്ച് സമയംമുണ്ട് ഉം അപ്പ ങ്ങനെ അതിന് കണക്ക് എാണ് പറഞ്ഞ
ഓ ശരി എന്ന എന്നാലേ ഞാൻ പിന്നെ വിളിക്കാവെ
ആ ശരി ശരി